അലോ അലോ. കേൾക്കകേൾക്കാം.
ആ ഓക്കെ ഓക്കെ.
എന്തിണ്ട് വിശേഷം വിശേഷം മഴയൊന്നുല്ല ഓ ആത് ഇതാണ് ഒരുദീസം മഴയില്ലായിരിക്കണ് ഇങ്ങനെ മൂടി കെട്ടി നിക്കണൂ മഴ പെയ്യോന്നറിഞ്ഞുടാ.
ഞങ്ങളെവിടെ നല്ല വെയിലായിരുന്നു ഇപ്പം മഴ പെയ്യുന്നു.
പെയ്യുന്നു.
ആ നല്ല മഴ പെയ്യണ്.
ഉം ഉം ഇവിടെ ഇല്ല ഇവിടെപ്പ തെളിഞ്ഞു നിക്കാണ്.
ഓ. ഓ തുണിയൊക്കെ കഴുകീട്ടിട്ട് ഒണങ്ങാതിപ്പം മഴയേത്ത് പോയി എടുത്തൊണ്ട് വന്നേണ്.
ഓ ശെരി ശെരി.
ഉം ആ ഞാൻ കഴിച്ചില്ല ഞാൻ ചെലപ്പഴന്നും കഴിക്കാറില്ലങ്ങനെ. എനിക്കെന്തോ വെശപ്പോന്നില വെശക്കാന്നെങ്കി കഴിക്കും അല്ലാതെ വെശപ്പ് തോന്നിലങ്കി പിന്നെ കഴിക്കാനൊന്നും നിക്കത്തില്ല എന്തെങ്കിലും അല്ലാതെ ഏ എന്തെങ്കിലും കഴിച്ചോണ്ടോക്കെ കൊറിക്കുന്ന സാധനം വല്ലവേ അങ്ങനെ ഉം ഉം ഉം അവട
ഇവിടെ രാവിലെ ഇടിയപ്പം മൊട്ടക്കറിയാരുന്നു. അത് കഴിച്ചു ഇനി ഉച്ചക്കത്തേനൊള്ളത് ഒരു മണിയൊക്കെയാമ്പം ആവും.
ആ ഇവിടെ ഉച്ചക്കത്തൊള്ളെ ഒരു മണിക്കയാമ്പാവും.
ഉം
ഉം
എന്തിണ്ട് വിശേശം?
വിശേഷം പ്രത്യേകിച്ചൊന്നുല്ല
ഞാറാഴ്ചായായിട്ടെന്താ പരിവാടി?
ഞായറാഴ്ച്ചായിട്ട് പ്രത്യേകിച്ച് പരിവാട്യൊന്നുല്ല
വീട്ടി ജോലി ചെയ്യാണ് ഹൗസ് വൈഫാണോ?
അല്ല ല്ല ല്ല ല്ല ഞാൻ പഠിച്ചോണ്ടിരിക്കായ്‌ര്ന്നു ഇപ്പൊ കഴിഞ്ഞു.
ഓഹ് ശെരി ശെരി.
ഉം
ജോലി ആയോ അതോ ജോലി ആവ്ന്നൊ
ഇല്ല നോക്ക്ന്ന്ണ്ട്. എടി ആ ചേച്ചി ഒരുമിന്നിറ്റ് ആഹ് ഞു പഠിച്ച് കഴിഞ്ഞ് ഒരു മാസ ആയതേ ഉള്ളു
ഉം ഓക്കെ ഗ്രാജുവേഷൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നൊ നിങ്ങക്ക്
ഞങ്ങക്ക് അത് ഞങ്ങക്ക് ഫെയർവെല് കഴിഞ്ഞു. അല്ലാതെ കോൺവെക്കേഷൻ ഉണ്ട് അതിനി ഒരു വർഷം കഴിഞ്ഞിട്ടേ കാണു അടുത്ത ഇയറില് ഇപ്പോള്ള ഫോർത്ത് ഇയേസ് ടെക് ഫെസ്റ്റ് നടത്തും അപ്പം ആ അതിൻ്റോട നുബന്ധിച്ച് കാണത്തൊള്ള് മെയ് ഒക്കെ ആവുമ്പോ
ഓഹ് ശരി എന്ത് കോഴ്സാ പഠിച്ചത് ഉം ഞാണും ഓഹ്
ഉം ഹൗസ് വൈഫാണോ
അല്ല ഞാനും പഠിക്കുവാണ്
ഹാ കഴിഞ്ഞോ
കഴിഞ്ഞില്ല പഠിച്ചോണ്ടിരിക്കുന്ന് ഇനി ഓരോ ഇയറോടെ ഉണ്ട്
ഏത് കോഴ്സ്
നാഴ്സിംഗാ
എന്ത
നാഴ്സങ്ങ നാഴ്സിങ്ങ് ബി എസ് സി
നേഴ്സിംഗ ആ ഓക്കേ ഓക്കേ ഒരു വർഷം കൂടെ ഉണ്ടല്ലേ
ഉംഒരു വർഷം കൂടെ ഉണ്ട്
ഇപ്പൊ നഴ്സിങ്ങിനൊക്കെ നല്ല സ്കോപ്പാണല്ലോ ആഹ എനിക്ക്ഷ്ടപ്പെട്ട എടുത്തയാ എനിക്ക് ആ മെഡിക്കൽ ഫീൽഡ് എനിക്ക് വലിയ താല്പര്യ ഇല്ല കാരണം എനിക്ക് കുറച്ച് ഈ ബ്ലഡൊക്ക കുറച്ച് പേടിയള്ള കൂട്ടത്തിലാ സൂചി അങ്ങനെയുള്ള കാര്യ നിങ്ങൾക്ക് അപ്പേ പിന്നെ മേടി അങ്ങോട്ട് ആ ഒരു ഭാഗത്തോട്ട് നോക്കാതെ പിന്നെ എനിക്ക് ബെറ്ററ ആയിട്ട് തോന്നിയത് വീക്കാ അങ്ങനെ എടുത്ത്
ഉം ബീട്ടക്ക് എന്താ കമ്പ്യൂട്ടർാണോ അതോ
എലക്ട്രോണിക്സ് ഉ നീയൂ
ഞാന് മെഡിക്കൽ ഫീൽഡ് എനിക്ക് പത്ത വരൊക്കെ നേഴ്സിംഗ ഇഷ്ടമാണ് എനിക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി നിക്കുമ്പോ എനിക്കതിനോട് അങ്ങനെ അങ്ങനെ പേടിയൊന്നും ഇല്ല എനിക്ക ഇഷ്ടമാണ് ഇങ്ങനെ അവര് ചെയ്യും ഓരോന്നൊക്കെ ചെയ്യുന്ന കാണുമ്പ നമ്മുടെ കുഞ്ഞിലാണെങ്കിലും ഡോക്ടർ നഴ്സ് നക്ക പറഞ്ഞ് കളിക്കു ആ ഇപ്പ വലുതായ ഇപ്പൊ എനിക്ക് പത്ത്കഴിഞ്ഞപ്പോ എനിക്ക് ഇഷ്ടമാണ് പ്ലസ് ടു കഴിഞ്ഞപ്പോേക്ക് എന്തോ താല്പര്യം പോയ പോല എന്തു വന്ന അറിയല്ലഅവിടെ സാലറി കുറവാങ്ങനൊക്കെ കേട്ടു എങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷങ്കി നോക്കുമ്പോ ആ അവ ഒരു പ്റായ ഉുള്ളവരാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കെയർ കൊടുക്കുന്ന കാര്യൊക്ക ക്കെഅതുകൊണ്ട് ഞാനിതെടുത്തത് ഇപ്പൊ കൊഴപ്പില്ലാണ്ട് പോകുന്നു
ഉം ഇവിടെയൊക്കെ ഇവിടെ മിക്കതിന് സാലറി കുറവാ പിന്നെ പുറത്തൊക്കെ പോകുമ്പോ എല്ലാത്തിനും നല്ല കാണുവല്ലോ ഇപ്പൊ മെയിൻ ആയിട്ട് എല്ലരും ട്രിപി ലി അല്ല ഈ ഉം ഈസി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്യൂണിക്കേഷൻ മറ്റേത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലേ ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എടുത്ത്
ഓക്കെ അതെന്താണ് അത് ഇലക്ട്രോണിക്സ് തന്നെയാണ് പഠിക്കുന്നത്
ആഹ ഈ നമ്മുടെ എന്താ ചെറിയ ചെറിയ ചിപ്പ് കാര്യങ്ങള് അതിന്റെ അതിന്റെ ഓരോ ഡിസൈനിങ്ങും കാര്യങ്ങളും ഒക്കെ ഇല്ലേ അങ്ങനെുള്ളതും പിന്നെ കമ്മ്യൂണി ൻ കേഷൻ ഒക്കെ ആകുമ്പോ മറ്റേ ആന്റനയുടെയും വേവ്സിന്റെയും അങ്ങനെയൊക്കെ
ഉം ഉം
ഉം നേഴ്സിങ്ങിൽ ഏതെങ്കിലും സ്പെസിഫൈ്ത് എന്തേലും എടുത്തരു അങ്ങനെ
ഓ അങ്ങനെ താല്പര്യം ഇതുവരെയില്ല നാഴ്സിങ് പഠിച്ചിട്ട് എം എസ് സി പഠിക്ക ക്കുകയണെങ്കനമുക്ക് നഴ്സി സ്റ്റുഡൻസിനെ പഠിപ്പിക്കുകയൊക്കെ കേയറാം
ആഹ അത് ശരിയാണ് പക്ഷെ അത് ഞാനിവിടെ ആ എനിക്ക്ിവിടെ ക്കാണെങ്കി രണ്ടു നേരംകൂടി നോക്കണം പക്ഷെ എനിക്ക് എന്തോ ആദ്യമൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു പിന്നെന്തോ അതങ് മാറി
എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടെടുത്താണോ അതോ
ആഹ ഇല്ല ഇല്ല എനിക്ക് ഭയങ്കര കഷ്ടപ്പാടായിട്ടൊന്നും തോന്നില്ല
ഉം ഉം
ഞാൻ പിന്നെ പൊതുവേ എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂടത്തില അപ്പൊ പിന്നെ അത് ഉ ഒരു കൊഴപ്പോം വന്നില്ല കൂടുതലും ഇതിനകത്ത് കൂടുതലും പ്രോബ്ലംസും കാര്യങ്ങളും നമ്മള് സാധാ മാക്സിലെ പ്രോബ്ലം അല്ല അല്ലാതെ സബ്ജക്റ്റിന്റെ ഒക്കെ- പ്രോബ്ലംസും
ഉം എങ്ങനെ ഉണ്ട് പഠിക്കാൻ എളുപ്പണോ അ- ളിയും എടുക്കാതെ കമ്മ്യൂണിക്കേഷൻ എടുത്ത കാര്യം എന്ത്
കമ്മ്യൂണി ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പം ഒന്നുകി കംമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കി എസിക്കായിരുന്നു സ്കോപ്പായിട്ട് നി സ്കോപ്പ് ഉള്ളായിരുന്നോ അപ്പം ഇനി എനിക്ക് കമ്പ്യൂട്ടർ സയൻസിനോട് വല്ലൊരു താല്പര്യം തോന്നിയില്ല അങ്ങനെ പിന്നെ ഇലക്ട്രോണിക്സ് എടുത്തത് അങ്ങനെ എടുത്തത് ആ അത് നമ്മള് പഠിക്കുവാണെങ്കിൽ കൊഴപ്പമില്ല ഏ എല്ലാ- കിട്ടുകയൊക്കെ ചെയ്യാം എല്ലാ സബ്ജക്റ്റും ഒക്കെ പിന്നെ ഒന്നും പഠിക്കാതെയൊക്കെ വരുന്നവർക്കാണ് ഈ സപ്ലി ഒക്കെ- കൂടുതൽ കഴിഞ്ഞ് പഠിച്ച എന്തായാലും മാർക്ക് കിട്ടും
ഉം ഉം എന്റെ അനിയത്തിയും ഏകദേശം പഠിക്കുന്ന കൂട്ടത്തിലാണ് അപ്പൊ അവള്- ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ് നിക്കുവാണ് അവക്കും എന്തിന് പോണോന്ന് അറിഞ്ഞുടാ അപ്പം ബിടെക് എടുക്കണോ നാഴസിങ്ങിന് പോണോ നാസ് - സിങ്ങാണെൽ അവൾക്ക് ഗവൺമെന്റ് കോളേജ് കിട്ടാൻ സാധ്യതുണ്ട് അപ്പൊ എന്തോ എടുക്കണന്നിങ്ങനെ- ആലോചിക്കുന്നു
എനിക്ക് കൊറച്ച് കൺഫ്യൂഷൻ ഒക്കെ ആയിട്ടാണ് എടുത്തത് എനിക്ക് മാർക്ക് ഉണ്ടായരുന്നു പിന്നെ മെഡിക്കൽ ഫീ ൽ ഫീഡ് നോക്കിയില്ല പിന്നെ എഞ്ചിനീറിങ്ങും അങ്ങനെ - ആ വിധത്തിലോട്ടങ്ങങ് പോയി അവള്ടെ ഇഷ്ടത്തിന് ഏതാന്ന് വെച്ചാ പഠിക്ക് നൊക്കെ താല്പര്യം ഉള്ളതും അങ്ങനെ വിടുന്നേ നല്ലത് അല്ല നമ്മള് അല്ലാ അല്ലാതെ നമ്മള് വിട്ടാ അവർക്ക് അതൊരു ഇന്റസ്റ്റ് കാണെത്തില്ലെ നമുക്ക് ഇൻട്രസ്റ്റ് ഇള്ള ഫീൽഡില് വരുമ്പഴേ അതൻസരിച്ച് ജോലിക്കാണെേലും ഒരിത് കാണത്തോളു അപിന്നെ നമ്മള് നമ്മള് പിന്നീട് ജീവിതകാലം മൊത്തം ജോലി ചെയ്യുണ്ട അപ്പ പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫീൽഡിലോട്ട് പോകുമ്പോ നമുക്കത്
ആണ് ചെലര് പക്ഷെ ഇന്റസ്റ്റ് ഇല്ലാതെഈ നഴ്സിംഗ എന്ന് പറ പറയുന്നതെന്താണ് പെട്ടെന്ന് പഠിച്ച് കഴിഞ്ഞാ ജോലി കിട്ടും എന്ന രീതീല് വന്നവര്ണ്ട് ഞങ്ങടെ കൂടുതലും ബോയിസ് ഹ് കൂട്തലും ബോയ്സ് ഒക്കെ വന്ന് പതിമൂന്ന് പേ ബോയ്സ് കൊറവാണേലും പതിമൂന്ന് പേരൊക്കെ ഇണ്ട് ഇപ്പം
പക്ഷെ ഇപ്പൊ ഇഷ്ടംപോലെ ബോയ്സ് നേഴ്സിങ് എടുക്കുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സ ന്നെ ഇഷ്ടം പോലെവരെ എട്ത്തിട്ട്ണ്ട് പൊറത്തൊക്കെ ഒക്കെ ആണേലും ചെന്നൈയിലും ബംഗ്ലൂരൊക്കെ ബോയ്സൊക്കെ ഇഷ്ടം പോലെരെ എട്ത്തിട്ടുണ്ട് സാധാരണ അങ്ങനെ എടുക്കെ നഴ്സിങ് എടുക്കാറില്ലാ ല്ലാതെ ഇപ്പം ഭയെങ്കര സ്കോ
ഉം ഇപ്പൊ ഒരു ജോലിയും കിട്ടില്ലേല് ലാസ്റ്റ് ഓപ്ഷൻ നഴ്സിംഗ് ആണല്ലാരും എടുക്കുന്നെ
ആഹ് അഹ് അല്ലന്നെ ണ്ട് ആഹ് അവര്ട്ടൊര് ഇത് കൊറഞ്ഞ് വരത്തില്ലല്ലോ ഇവിടേ ആണെലും നെഴ്സും ഡോക്ടറും അവര് മസ്റ്റ് ആയിട്ട്ള്ള വേറെന്ത് ഡെവലപ്മെന്റ് ഇല്ലേലും എന്തു ഇല്ലേലും അവരെത്രേയും അത് മസ്റ്റായിട്ടുള്ള കാര്യാണല്ലോ
അതുകൊണ്ടാന്നെന്നെ ഞാനിത് എടുത്തത് എനിക്ക് പ്ലസ് ടു ക കേപ്പ് ഇതിനോട് താല്പര്യം കൊറഞ്ഞു വന്ന്കാര്ണം ഈ ജോലി ഈ സാലറി കൊറവ പക്ഷെ ഇൻ എന്തോ ഇതെനെ ഇട്ക്കാന്ന് വെച്ച് കാരണം പഠിച്ച് കഴിഞ്ഞാ എന്തായാലും ജോലി കിട്ടാതിരിക്കില്ല പിന്നെത് തന്നെ എടുത്തു
പുറത്തൊക്കെ പോയാൽ നല്ല സാലറിയാണോ ഉം ഇവിടെ പിന്നെ പൊതുവേ എല്ലാത്തിും ഞങ്ങക്കാണേങ്കലും എല്ലാർക്കാണേലും വാ പൊതുവേ ഇവിടെ പിന്നെല്ലേ പിന്നെ ഗവൺമെന്റ് ജോലിയാ വേണ്ടിയര്
ഉം ഇപ്പ ഇനി നോക്കുന്നുണ്ടോ ജോബിന്
ജോബിനെ നോക്കിക്കൊണ്ടിരുന്ന അപ്പം എനിക്കാണെങ്കിൽ ഒരു കോഴ്സ് റെഡിയ ആയി അത് സെൻട്രൽ ഗവൺമെന്റ് ഫ്രീ കോഴ്സാ ക്ലൗഡ് ഏ ഐ എന്ന് പറയുന്നേ അപ്പൊ പിന്നെ മൂന്ന് മാസം അപ്പൊ പിന്നെ അങ്ങോട്ടങ്ങ് മൂന്ന് മാസം അതിനങ്ങ് പോവാന്ന് വിചാരിച്ച് അവര് ഫുൾ എല്ലാം അവര് തന്നെ തരും മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം അവര് തന്നെ തരും അതെ കമ്പനി ക ആർകാണെങ്കിൽ ഒരു തുണ്ട് അവരുടെ പ്രോഫിറ്റിന്റെ ര പെർസെൻ്റെജ് സ്കിൽ ഡെവലപ്മെന്റിന് വണ്ടി യൂസ് ചെയ്യണോ അപ്പോ ഒരു കമ്പനി അവരുടെ സ്കിൽ ഡെവലപ്പ് മേണ്ടി അവരിങ്ങനെ ആ ഇരുപത്തിഞ്ച് പേര് പഠിപ്പിക്ക അവര്
ഉം
അപ്പൊ അങ്ങനെ നാളെത്തൊട്ട് അതിന്റെ ക്ലാസ്സ് തുടങ്ങാ അവിടെ അവിടെ ഉണ്ട് പക്ഷ പക്ഷെ അത് നാല് നാല് സ്റ്റെപ്പ് നമ്മൾ ക്ലിയർ ചെയ്ത് പോകണം
ഉം ഈ പ്ലേസ്മെന്റ് ഒക്കെ ഈ പഠിക്കുന്ന ടൈമിൽ തന്നെഈ പ്ലേസ്മെന്റ്ക്കെ
ആ അതെ നല്ല കോളേജ്ക്കെ ആണെങ്കിൽ ആ ലാസ്റ്റ് ഇയർ ഒക്കെ ആവുമ്പോഴ് പ്ലേസ്മെന്റ് വരും നല്ല കമ്പനീസ്നൊക്കെ ഞങ്ങടെ ആണങ്കിൽ ആ എനിക്കാണെങ്കിൽ പ്ലസടുന്ന് നയൻ്റി സിസ് പേഴ്സന്റജ് ഉണ്ടായിരുന്നു അപ്പോ ഇങ്ങനെ കോളേജൊക്കെ വിളിച്ച് ഞാൻ എന്താ കീമിന് ത്ര പ്ര ചൈതില്ലായിരുന്നു അപ്പം എനിക്ക് കീമിന് ആ എന്താ അപ്പൊ കിമിൻ്റെ ഇതൊക്കെ വരുന്ന ഞങ്ങനെ കോളേജി അന്വേഷിച്ച എങ്ങനെ കാര്ങ്ങളും ഫീസും കാര്യങ്ങളും
ഉം ഉം
അപ്പൊ ഒരടത്ത് എനിക്ക്ത്ര മാർക്കുള്ളോണ്ട് ആ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മതി വൺ ഇയർ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മതി അതെന്തോ പത്ത് പേർക്കും കണ്ടി കൊടുക്കും അങ്ങനെ ഞാൻ അവിടെ പോയി പക്ഷെ അവിടെ ഇതിപ്പോ എനിക്ക് പറ്റിയ അബദ്ധം എന്ന് വെച്ചാ പെളയ്സ് മൻ്റില്ലാതെ പെളയ്സ് ന്റ് ഇല്ലായിരുന്നന്നല്ല വന്നത് മൊത്തം ഈ കോളിംഗ് സെന്റർ അങ്ങനെയുള്ള സ്ഥലത്തന്ന് അപ്പൊ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് എനിക്ക്ണ്ടായി
ഓക്കെ ഓക്കെ അത് അത് ഫേമസ് കോളേജാ ഫിലിയേറ്റഡ് ഒക്കെ അല്ലായിരുന്നോ.
ഞങ്ങക്ക് ഞങ്ങൾക്കേത് സമയത്ത് ഏ ഞങ്ങക്കൊന്നുംഏ ഒന്നുമില്ലായിരുന്നു മറ്റ അല്ല ഞങ്ങള് പിന്നെ കഴിഞ്ഞപ്പോ എൻ ബി എന്ന് പറയുന്നൊരു അക്രഡീഷൻ കിട്ടിയായിരുന്നു.
ഉം ഉം
ഞങ്ങള് കേറി കഴിഞ്ഞ് ഞങ്ങള് തേടിയിറൽ എത്തിയപ്പഴാ കിട്ടിയത് പക്ഷെ ഞങ്ങളുടെ ഇപ്പൊ ഫസ് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഉള്ളോര്ക്ക് ഉള്ള പിള്ളേര്ക് അത് നല്ല കാര്യ കാരണം കോളേജ് ഓട്ടണമസായി.
ഉം ശരിയാണ് അതെന്തായാലും തൊടങ്ങിയ കോളേജായിരുന്നോ നിങ്ങള് ചെന്നപ്പൊ
അല്ലല്ലല്ല ഒത്തിരി വർഷായതാ പക്ഷെ പഠിപ്പിക്കുന്നൊക്കെ അടിപൊളിയാണ് പക്ഷെ പ്ലേസ്മെന്റ് അത് ചതിച്ചളഞ്ഞു പ്ലേസ്മെ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി പിന്നീട് നമ്മള് ജോബ് അന്വേഷിക്കുന്നത് ഭയങ്കര റിസ്ക് ഉള്ള ഭയങ്കര പാടാണ് പ്ലേസ്മെന്റ് കിട്ടിപ്പോയാ ഏറ്റവും നല്ലത് അതാ അങ്ങനെ
ഇതിലാണെ പ്ലേസ്മെന്റ് കിട്ടുവല്ലേ അതൊരു പോസിറ്റീവാണ്
ആ പ്ലേസ്മെന്റ് കിട്ടും. മ് നല്ല കോളേജൊക്കെയാണെങ്കി നല്ല പ്ലേസ്മെന്റ് കിട്ടും. നമുക്ക് വൺ ഇയർ ഒക്കെ ഒരു എക്സ്പീരിയൻസ് ആവുമ്പൊ
വേറെ കോളേജ് നോക്കിയില്ലേ ഫെയ് ഫെയ്മസ് ആയ കോളേജ് അങ്ങനെയൊന്നും
ഞാ എനിക്ക് ഞാൻ ഇങ്ങനെ ഹോസ്റ്റലിൽ നിക്കണ്ട പോയി വരാന്നുള്ള രീതിക്ക് ഇങ്ങനെ അടുത് ത്തുള്ളതൊക്കെ നോക്കിയുള്ളൂ അങ്ങനൊരു പ്രശ്നം കൂടി വന്നു.
ഓ
പിന്നെ എന്റൊരു റിലേറ്റീവിന്റെ വീടിന്റെ അടുത്ത് ഒരു ഇത്താണെങ്കി അവിടെ പഠിച്ച് അപ്പൊ ഇതേപോണക്ക് പറഞ്ഞു പഠി പഠിക്കുന്നെങ്കി അവിടെ തന്നെ പഠിക്കണംന്നൊക്കെ പറഞ്ഞു അതും കൂടി കേട്ടപ്പം പിന്നെ വേറെ ഒന്നും നോക്കിയില്ല പിന്നെ കോളേജ് കണ്ടപ്പം നല്ല സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ട്
മ് മ് ഓക്കെ മ് ശെരി